ഹലോ ഹലോ കേൾക്ക്‌ണില്ലേ
കേൾക്കുന്നില്ലേ കേൾക്ക്‌ന്നില്ലേ ആ തെര തെരക്കിലാണോയ്ക്ക
തെര് അല്ലല്ല തെര്ക്കൊന്നുല്ല
ഉം ഉം
മക്കളൊക്കെപ്പവടെ സ്കൂള്ട്ട് വെരാൻ ആ സ്കൂള്ട്ട് വെരാള്ളേ സമയായിങൊണ്ട്ക്കാണ് ഭഷ് ണം കഴിച്ചിലെ
ഓ കഴിച്ചു കഴിച്ചു ഓല് വെരുമ്പോന്താ ചായക്കെന്തേ ണ്ടാക്കോ
ല്ലല്ല ചോറ കൊട്ക്കല്
ആ സ്കൂള്ന്ന് അങ്ങനെ ഇങ്ങനൊക്കെ തിന്ന് വെര്ണതല്ലെല്ലേ
ആ ആ ചോറ് കൊടുക്കല വേറെന്തെലും തിന്നാ പിന്നെ ചോറ് കഴിക്കൂല
ആ അത് ശെരിയാ
ഉം പിന്നെ മോനൊക്കെ ചോറ് ചില
ഇല്ല ചെറിയാള് വിളിച്ചിട്ടില്ല ഓന്ച്ച രാവിലെ നേരം വൈകിട്ടാ എണീറ്റത് ഇനിപ്പോ കൊടുക്കണം അപ്പൊ അതോണ്ട് ഉച്ചക്കത്തെ ഓ വാരി കൊടുക്കണം
ഉം വീട്ടിലാര മ്മക്കെ ണ്ടോ
വീട്ടില് ഞങ്ങളൊറ്റക്കാണ് ഇപ്പ ന്റെ വീട്ട്ലാണ് അപ്പവടെ മ്മണ്ട് ഞാപ്പോ പോവും
ആ ആ ഇന്നലെ വന്നാ
ആ ഞാന്നലെ രാവിലെ മോനെവടാക്കാൻ വേണ്ടിട്ടെ മോ മറ്റ് റ്റോളെ സ്കൂൾക്ക് ഇന്ന് തൊർക്ക്‌ണ ദിവസ അപ്പൊന്ന് രക്ഷിതാക്കള് ചെല്ലണം പർഞ്
ആ
പ്ലസ് വൺകാര്ക്കൊക്കെ പ്പ തൊർക്കണല്ലേ ള്ളൂ
ആ ന്ന് ഇന്നലെ തൊർന്ന് ലെ ന്നോ ആ
ഞ്ഞിണ്ട് അഡ്മിഷൻ വെരാനും പോവാനൊക്കെണ്ട് ലാസ്റ്റ് കിട്ടാത്ത കുട്ട്യാക്ക് സപ്ലിമെന്ററി അപേക്ഷ അലോട്ട്മെന്റക്കെ ണ്ട് പ്പതൊക്കെ കിട്ടീട്ട് ഉം അപ്പോത്തിന് ഇവര്ക്ക് ക്ലാസ്സൊടങ്ങും
അവടെട്ത്തെന്നെ കിട്ട്യേ
ആ അല്ല അവ്ട്ന്ന് അരമണിക്കൂർണ്ട് ബസ്സിന്
ബസിന് പോണം
ഉം അരമണിക്കൂറിലധികം ഇണ്ടാവും
പിന്നെ ആഹ്
ഉം ഇതുവരൊക്കെ അടുത്താണ് സ്കൂള് ഉണ്ടായിരുന്നെ പത്ത് വരൊക്കെ
ആഹ്
നടക്കാൻള്ള ദൂരൊക്കെണ്ടായിരുന്നുള്ളൂ
ആഹ്
ഇപ്പൊ കൊറച്ച് പോവാണ്ട്
ആഹ്
ആഹ് പിന്നെ രാത്രിക്കക്ക് ഇഞ്ഞെന്താ? ഇല്ല ആഹ് വൈന്നേരം ഹസ്ബൻഡ് വരങ്കിൽ ചപ്പാത്തി ഇണ്ടാക്കും ഇല്ലെങ്കി ചോറോണ്ട് അങ്ങനെ പോകും ങ്ങക്കെന്താ രാത്രി ചായക്ക് ആഹ് ചിലപ്പ ഇണ്ടാക്കും ചിലപ്പോ എന്തെങ്കിലും വാങ്ങി കു വടെ അടുത്തന്നെ എണ്ണക്കടി ഇള്ളരു വീടണ്ട് അപ്പൊ വീ അങ്ങനെ വാങ്ങിക്ക്ണാ കാരണം ആളില്ല കുറച്ചവുമ്പോ ഇണ്ടാക്കിയ ചെലവവൂല അപ്പൊ പിന്നെ വാ
അതന്നെ ഞല് ത്തി വാങ്ങിയാല് അത്
ആഹ് കൊറച്ചായിട്ട് എത്ര ഇണ്ടാക്ക
ആഹ്
അത ക്കെ
ഞങ്ങളും അങ്ങൽ തന്നെ ഇവിടെ അട്ത്ത ഒരു കടണ്ട് അവിട്ന്ന് വാങ്ങിക്കു
ആഹ്
ഇണ്ടാക്കാന കൊറച്ച ഇണ്ടാക്കുമ്പോ ഇതല്ലേ
ആഹ് ങ്ങള് ഒറ്റക്കന്നെല്ലേ ഒള്ളൂ മ്മി പ്പക്കെ ഇണ്ടാ?
ക്കളെന്നേ ഒള്ളു ആഹ് ഇമ്മണ്ട്
എഹ് ഹസ്ബൻഡ് നാട്ടില് ഇല്ല ന്നാ?
ഇണ്ട് ഡ്രൈവറായി പോവ
എവിടെ
പോവാ ആഹ് അപ്പൊ ദിവസം വീട്ടില് വരില്ലേ
ആഹ് രാത്രി ഒക്കെ ആവു വരാന്
ഫുഡ് കഴിച്ചിട്ട വര
ഇല്ല അവിടെ വന്നിട്ടാ കഴിക്ക നേരം വൈകുമ്പോ പൊറത്ത്ന്ന് കഴിച്ച് വരു
ഉം
പിന്നെ അസ്ബ ഞ ന്താ അന്റെ ഹസ്ബൻഡ് ന്റെ പണി
ഇന്റെ ഹസ്ബൻഡ് ഇതേ പോലെ വണ്ടി പോവന്നെണ് ഒര് ഡെയ് ഡെയ് പോയാ ചെിലപ്പ അധികം ഡെയ്ലി വര്ല വരില്ല തമിഴ്നാട് ചെന്നൈ അങ്ങനെ ഒക്കെ പോവല് മൂന്നാറൊക്കെ ഉം
ല്ലേ
ആഹ് ചെലപ്പം പോയാ രണ്ടുസം മൂന്നുസക്കെ എടുക്കും ചെലപ്പം പിറ്റെ സം വരും അങ്ങനെക്കെ ചിലപ്പോരാഴ്ച കയ്യും ആങ്ങനൊക്കെ പോവാൻ
പെർങ്ങനെ റോഡ് വക്കിനാ?
ആഹ് ഇന്റെ വീട് റോഡ് വക്കിലാണ് ഇന്റെ വീട് റെയിൽവേ സ്റ്റേഷൻ പോണ റോഡ് വക്കിലാണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട് റോട്ടിൽന്ന് കൊറച്ച് അണ്ട് എറങ്ങി പോരണം
ആഹ് അഹ് വരുല്ലേ പിന്നെ സ്ഥലവും തെങ്ങും കാര്യൊക്കെ ഇല്ലേ വെള്ളക്കെ ഇല്ലേ
വെള്ളക്കെ ഇണ്ട് തെങ്ങു ഇതൊന്നു ഇല്ല ഇക്ക് കറക്റ്റായി
ആഹ്
ഉം
കുടിവെള്ളം കുടിവെള്ളക്കെ ഇണ്ടായിക്കൂലേ
ആഹ് ഇണ്ട് ഇണ്ട്ണ്ട് അവിടെ എങ്ങനെ സ്ഥലൊക്കെ ഇണ്ടോ?
ആഹ് സ്ഥലം കൊർച്ചോള്ളൂ കുടിവള്ളം പൈ പ്പ് ലൈനാണ്
അതെ ജപ്പാൻ വെള്ളാ
ആഹ് അതെ ജപ്പാൻ വെള്ളം
ഉം
പിന്നെ നമ്മക്ക് പെരേല് ഹൗസ് കണക്ഷന്ണ്ട്
ആഹ് ആഹ്
ഉം കെണർലെ വെള്ളം കുടിക്കൂല
ണ്ടാവോ കൃഷിയൊക്കെ തയ്യാളൊക്കെ പച്ചക്ക് ക്കറി തൈകള് ഇണ്ടാ ഇണ്ടാക്കിട്ടുണ്ടോ ചോയിക്കാ വീട്ടില് ആഹ്
ആഹ് അതൊന്നു ഇണ്ടാക്കില്ല കാര്യപ്പെട്ട് ട്ട കൃഷിയൊന്നുല്ല നമ്മള് ചെറുമാരി ഒര് കര്യേപ്പ് മരം വായ അങ്ങനൊക്കെ
ആഹ് ആഹ്
അങ്ങനെക്കെ ഒള്ളൂ
ആഹ് വാഴൊക്കെ അയിന് കൊല വെട്ടുമ്പോ പൊറ്ത്ത്ക്കൊട്ക്കായ്യാ അതോ ഇങ്ങളെന്നെട്ക്കാ എൻക്കൊര്
അല്ലാ അങ്ങളെട്ക്കലന്നെ പൊറത്ത് ഇല്ലല്ല്യ പൊർത്തേക്കൊടുക്കലൊന്നുല്ല നമ്മള് പെരെല് കയ്ക്കും
ആഹ് കുട്ടിയേളൊക്കെ ഇള്ളെല്ലെ ല്ലേ
ഉം നിന്റെ വീട്ടില് അവ്ടെ എന്തേണ്ടോ ചെയ്യല്ണ്ടോ
ഇവടെ ഇല്ല ഇവടെ ന്റെ ന്റെ വീട്ട്ല് ന്റെപ്പെ ഇപ്പമ്മൊക്കെ ഓരോന്നൊക്കെ കുഴിച്ചിട്ടിട്ടും ഉം ചാക്കില് ചേനേ ഒക്കെ ഇരിക്ക്ണ്ട് പയറ്ണ്ട്
ആഹ് അവ്ടെ ഹസ്ബന്റ് ആഹ് അസ് ഹസ്ബന്റിന്റെ വീട്ടിലോ
ഹസ്ബൻ്റിൻ്റെ വീട്ടില് സ്ഥലല്ല കൃഷിക്ക്ള്ളെ
ആഹ്
കൊർച്ച് കൊർച്ച് സ്ഥലേള്ളു ഇന്റെ വീട്ടിലും കൊർച്ചെന്നെ ഏഴ് സെൻ്റ് സ്ഥലോള്ളു ഇവര് ഉപ്പേം ഉമ്മേം റ്റക്ക് ഇങ്ങനെണ്ടാക്കും
ആഹ് ആഹ്
എന്തെങ്കിലൊക്കൊയിട്ട് മറ്റോട്ത്ത് അഞ്ച്സെന്റ് സ്ഥലണ്ടാവും ഏഹ് കൊറവാ അവിടെ സ്ഥലം ഇല്ല
ആഹ്
പ്പയിന് മയെക്കെ ആയോണ്ട് ഇപ്പ ഒന്നും കുഴിച്ചിട്ടാ ഇണ്ടാവൂല്ലാ
അതെ അതെ കൊർച്ച് നേരത്തെ കുയിച്ചിട്ണാരുന്നു ഉം
ആഹ് അതെന്നെ
നേര്ത്തെ കുയിച്ചിട്ട് പൊരിച്ചതാണെങ്കി ഇപ്പോ നല്ലം പോലെണ്ടാവും.
ആഹ് ആഹ് അതെ
ഉം
പിന്നെ പീട്യാളൊക്കെ അടുത്ത് ണ്ടോ ഉം ഉം ഉം കടകളൊക്കെ അട്ത്ണ്ടോ
ആഹ് കടകൾ ആ ഞങ്ങക്ക് അടുത്തന്നെ ഉം എല്ലാ കടകളും ഉണ്ട് ഞങ്ങ സെൻറ്ററിൽ. ആഹ്
പിന്നെ ഹസ്ബന്റ് ആരൊക്കെ ള്ളെ പൊങ്ങന്മാരൊക്കെ ആഹ്‌
നിങ്ങക്ക് അടുത്തുണ്ടോ കടകളൊക്കെ ഉണ്ടോ ഉം പോവോ കടേക്കൊക്കെ
ഇല്ലല്ല മക്കാ അമ്മ അത അമ്മക്കും പോവാ. അങ്ങാടി സ്ഥലാ.
ആഹ് ആഹ് റോഡ് വക്കാ വീട് ബസ്സൊക്കെ പോണ റോഡാ?
ബസ്സല്ല കാറ് ബസ്സൊക്കെ പോവും എവിടെയെങ്കും റോഡ് പണിയൊക്കെ ഉണ്ടാവുമ്പോ ഇപ്പറത്ത കൂടെ ബസ് അങ്ങനെ പോവല്ലോ
ആഹ് ആഹ്
അങ്ങനെ പിന്നെ കാറ് ഓട്ടോറിക്ഷ ഡാർ ഇത വല്യ റോഡാ
ആഹ് ആഹ്
ഉം
ആഹ് ശരി.
നിങ്ങളുടെ ഉള്ളിലോട്ടേക്ക ആവൂലേ
ഞങ്ങള ഉള്ളിൽ സെൻററിൽന്ന് നിങ്ങട്ട് ഉള്ളിലക്കാണ് ഒരു രണ്ട മൂന്ന് മിനി റ്റ് നടന്നാല് സെന്ററിക്ക് എത്താം.
ആഹ്
ആഹ് വണ്ടി പോണ സ്ഥലം തന്നെയാണ് എ എന്റെ വീട്ടന്റെ മറത്തുക്കൂടെ എല്ലാ വണ്ടി പോ റെയിൽവേ സ്റ്റേഷൻ കോണ റോഡ്ല്ലേ അപ്പോൾ എല്ലാ വണ്ടികളും പോവും ബസ്സ് പോകില്ല.
ഓഹ്
ഉം ആ റോഡ് കൂട്ടി മുട്ടണോടുത്ത് ബസ്സ് പോവും.
ഉം ഉം
ഉം
അന്തൊക്കെ ഒക്കെ വരാനായിരിക്കൂലേ
ഇല്ല ഇന്നിപ്പോ നിസ് ഇല്ലന്ന് മോൻ ക്ലാസ് കഴിട്ട് ഞങ്ങള് പോരുമ്പ ഒരുമിച്ച് പോന്നൊക്കെയാണ്. പ്ലസ് വൺ. പ്ലസ് വണല്ലേ നാളെ മുതൽ ഓന്ക്ക് ക്ലാസ് ഉണ്ട്. ചെറിയ ആൾ പിന്നെ ഇവിടെണ്ട്.
ഉം
വേറെ ആരും പ്പോ സ്കൂൾ ന്ന് വരാല്ല. നാള മുതൽ തുടങ്ങും വരാൻ കാത്തിരിക്കല് ഇവന്റെ കൊറേപ്പ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് പോല ഇരിക്കണതല്ലേ മറ്റർക്കക്ക് ക്ലാസ് തുടങ്ങട്ട് മാസ- ആയില്ലേ
മദ്രസ പോയിനോ
ഏഹ....
മദ്റസ പഠിച്നോ?....
മദ്റസ ഇപ്രാവശ്യം നിർത്തി പത്താം ക്ലാസ് വരെ പോയി.... ....
ഓ ആ കുട്ടികളങ്ങെ ഒരു പത്ത് വ രൊക്കെ പോവുള്ളു....
ആഹ പറഞ്ഞിട്ട് കേക്ണില്ലേയ് പിന്നെ ഈ ഒരു വർഷം കുടി പോവാൻ പറഞ്ഞതാ......
ആഹ.....
ഓല് പിന്നെഞ്പ്പോ ദൂരക്കൊക്കെ ബസിലൊ പോണ സേക്ക് പ എത്തൂല്ല ഏഴരക്കെങ്കിലും വീട്ട്ന്ന് എറങ്ങണം എന്നാലൊള്ളു പോവാൻ പറ്റ
ആഹ് ആഹ് അതെ അതെ
ഉം ന്നാ അയിക്കോട്ടെ വിളിക്കണ്ട്
ന്നാ ഒക്കെ ആഹ്